ഹലോ
ഹലോ
ഹലോ കേക്ക്ണ്ടോ
പറയടീ
എന്തൊക്കെണ്ട് വിശേഷം?
എന്താ കൊഴപ്പല്ല അങ്ങനെ പോണു എന്തൊക്കെ അവിടുത്തെ വിശേഷം സുഖാണ് അവിടുത്തെ വിശേഷം ഉം
പിന്നെ എന്തൊക്കെ ഇപ്പൊ പഠിത്തൊക്കെ എങ്ങനെ പോണു ആഹ് ഫുഡൊക്കെ കഴിച്ചു എന്താ പരിപാടി ക്ലാസ്ലില്ലേ
ക്ലാസ് ഇല്ല ഇപ്പൊ ലീവല്ലെ
ആഹ് പിന്നെ എന്തെങ്കിലും വർക്കൊക്കെ നോക്ക്ണ്ടോ സൈഡില്
എന്ത് വർക്ക്
അല്ല നമ്മുടെ കോളേജ് ലൈഫ്ന്ന് പറഞ്ഞാലും കൊറേ ചെലവുകളൊക്കെ ഇണ്ടല്ലോ
ഉം ചെലവുകളൊക്കെ ഉണ്ട് എന്താ ഇപ്പൊ അയിനൊ
അ അതന്നെ പാരൻസിന്റടുത്ത് നമ്മളെത്രേ അവരോട് ചോയ്ക്കാ അമ്മേനോടും അച്ഛനോടും അപ്പൊ നീ സൈഡില് വല്ലതും നോക്കുന്നുണ്ടോന്ന് അതാ ചോയിക്കണേ
ഇതുവരെ ഒന്നും നോക്കിട്ടൊന്നുല്ല നോക്കണന്നൊക്കെ ഉണ്ട് അയിനിപ്പോര് എന്തേലും വർക്ക് കിട്ടണ്ടേ
അതെ ഇപ്പൊ എല്ലാർക്കും പൈസടെ അത്യാവശ്യം കൂടുതലാണ് നമ്മക്ക് ലൈഫിലന്ന് പറഞ്ഞ അതെ പൈസല്ലാതെ ഒരു കളി നടക്കൂല ഇല്ല്യ അതാണ് പ്രശ്നം ഞാനുങ്ങനെ ഓരോന്ന് നോക്കണണ്ട് റ്റു കുട്ട്യോൾക്ക് ട്യൂഷനൊക്കെ ഇട്ക്കാൻ നോക്കുന്നുണ്ട് അപ്പ അയിന്നാണെങ്കിലും നമക്ക് ആ നമ്മക്ക് കോളേജിന്റെ ആവശ്യങ്ങൾക്കുള്ള പൈസ കിട്ടുന്നല്ലാണ്ട്
ആഹ് നമ്മടെ വേറൊന്നല്ല നമ്മളാവിശ്യത്തിനുള്ളത് കിട്ടിയാ അത് പിന്നെ പാരൻസ് നോക്കണ്ടല്ലോ
അതെ അതാണ് പൈസടെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞ നമുക്ക് ഇപ്പഴാണ് അറിഞ്ഞു തൊടങ്ങണ് പണ്ട്ന്നൊക്കെ പറഞ്ഞാ നമ്മള് കുട്ട്യോളായിട്ടിരി ക്കുമ്പോ അവരോട് ചോദിക്കുന്നതിന് നമുക്കൊരു ലിമിറ്റ് ഇല്ല ഇപ്പഴാണ് പൈസടെ വാല്യൂ അതെ നമുക്ക് അയിന്റെ വെല മനസ്സിലാവണത് ഇപ്പഴാണ് സത്യം പറഞ്ഞ ഇതിനെന്തൊക്കെ വഴികള്ന്നാണ് ഇപ്പ നോക്കണ്ട് കാരണം കൊറെ വഴികള്ണ്ട് പൈസ സമ്പാദിക്കാൻ പക്ഷെ അതേപോലെ ചതിക്കുഴികളുണ്ട് ഇതിന്റെ പിന്നില്ന്ന് പറയാലോ
ശ്രദ്ധിച്ചിട്ടില്ലെങ്കി ഭയങ്കര പണിയാണ്
അതെ നമ്മള് കാശിന് പെറകെ ഓട ശരിയാണ് പക്ഷെ അതിന്റൊപ്പം എന്തൊക്കെയാണ് അയിന്റെ പിന്നില് വരാന്നുള്ളതും പെ പേടിയാണ് അതാണ് പ്രശ്നം
ഇപ്പോ ക്യാഷ്ണ്ടാക്കാനൊക്കെ എളുപ്പാണ് പക്ഷെ അയിന് കുറെ പ്രശ്നങ്ങളുണ്ട്
അതെ അതാണ് നമ്മടെ സമൂഹത്തിലാണെങ്കി ഒരു കാശ് കൊടുക്കാണ്ട് ഒരു സാധനം നമുക്ക് കിട്ടൂല്ല അത് ഈ അത് ഇ തിന്റെ വെലയാണെങ്കി കൂടിക്കൂടി വരും ചെയ്യാണ് ഓരോ സാനത്തിനും വെല കൂടി കൊണ്ടേ ഇരി യാണ് ചെയ്യുന്നത് കൊറവ് മാത്രല്ല സ്വർണത്തിന്റെ ക്കെ വെല കേട്ടാ നമ്മുടെ ആകെ കിളി പോവും
എങ്ങനേണ് നമ്മള് കല്യാണം കഴിക്ക
കല്യാണത്തിനൊക്കെ എന്തായാലും നോ ഗോൾഡ് കല്യാണാണ് അല്ലാണ്ട് വേറെന്നുല്ല കാരണം അതിന്റെ ക ഉം എത്രേ വ അല്ല പൈസടെ കണക്ക്‌ന്ന് പറ്ഞ്ഞാ ഒന്നും വേണ്ട ഇപ്പൊ പവറ് അ ഒരാൾക്ക് പവർ വേണന്നുണ്ടെങ്കി പൈസന്നെ വേണം
പൈസണ്ടെങ്കി പവറ്ണ്ടാവും പൈസണ്ടെങ്കി എല്ലാതുണ്ടാവും പൈസല്ലെങ്കിൽ ഒന്നുല്ല നമ്മളെ ബഹുമാനം പോലുപ്പോ പൈസ അനുസരിച്ചിട്ടാണ് നമുക്ക് ഇപ്പ നമ്മള് കൊർച്ച് പൈസള്ള കൂട്ടത്തിലാണെങ്കി എല്ലാരും നമ്മളെ ഭയങ്കര റെസ്പെക്ടൊക്കെ തന്നങ്ങനെ ഭയങ്കരതാക്കാരം പൈസല്ലാന്നുണ്ടങ്കി
അത് സത്യാണ് അതെ നമ്മടെ പൈസടെ നമ്മടെ സ്റ്റാറ്റസ് എന്ന് പറയണത് വേണെ നമ്മളെ പൈസടെ ലെവലാണ്ന്ന് വേണി പറയാ കാരണം നമ്മള് ഒരാളടെടുത്ത് ചോയിച്ചാ നമ്മടെ ആ ഒരു വെല പോയിന്ന് വേണെങ്കി പറയാ കാരണം അവര് നമ്മള്നെ കണക്കാക്കും പൈസനെ ഏഹ് ലെവല് വെച്ചിട്ട് അത് നമ്മടെ സമൂഹത്തെ വല്ലാതെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കയാണ് ആൾക്കാര് പൈസടെ പിന്നാലെ ഇങ്ങനെ ഓടി കൊണ്ടേ ഇരിക്കാണ് ക്കെയാണ് വേറെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടതന്ന് നോക്കാണ്ട് വെറും പൈസ പൈസ എന്നുള്ളരു ചിന്ത മാത്ര അത്രയും മാറല്ലേ
എല്ലാരും പറയും പൈസ ഉണ്ടെങ്കി നമുക്ക് ഹാപ്പിനെസ്സ് വാങ്ങാൻ പറ്റുന്നു പക്ഷെ ശരിക്കും അങ്ങനെയൊന്നും അല്ലല്ലോ
അതെ പലരും പല കാര്യങ്ങളിലും പറയ്ണ്ടെങ്കിലും ലൈഫില് പൈസയല്ലാം വലുതെന്ന് പറഞ്ഞാൽ പോലും അവരും ഈ പൈസകള പിന്നരാണ് ഓട്ണത്
അതെ ശരിപ്പ് കറക്റ്റ് ആണ് അത്
അതെ നമുക്കൊരു സത്യം പർഞ്ഞാൽ ജോലിന്ന് പറഞ്ഞാ സാധാ ഒരു ജോലി കിട്ടിയാൽ പോരാ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കാൻ കാരണം ഒരു മാസം എത്രത്തോളം ചെലവ് വരുന്നത് അതിനനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു സാലറി ഉള്ള ജോബന്നെ കിട്ടണം അല്ലെങ്കിൽ നമ്മള് വളരെ പെടും കാരണം കടം വാങ്ങിയിട്ടും അപ്പർത്ത്ന്നും ഇപ്പർത്ത്ന്നും തിരിച്ചും മറിച്ചും കൊടുക്കുമ്പേക്കും നമ്മുടെ ലൈഫ് ഇതിനായിട്ടന്നെ പോവും
ഇനിയിപ്പോ കടം വാങ്ങിയാതനെ അതൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ
അതും പൈസടെ മേലെയാണ് കളി
അയ്നും പൈസ ഉണ്ടാക്കിയിട്ട് വാണ്ടേ എനിക്ക് അതും ഉണ്ടാവ്ലല്ലോ
അതെ നമ്മൾ ബാക്കിയുള്ളോരെ ആശ്രയിക്കുമ്പോ തന്നെ നമ്മളെ ലൈഫ് ആകെ ആ ഒരു ഹാപ്പിനെസ്സ് ഇല്ലാണ്ടആവാണ് ചെയ്യുന്നത് ശരി ക്ക് നമ്മളെന്നെ ചിന്തിച്ചു പോവാണ് പൈസന്നെ ആണോ മെയിൻ ലൈഫില്ന്ന് ല്ലേ
എല്ലാ ആളുകളും ഇപ്പ അങ്ങൻ തന്നെയാണ്
അതെ കാരണം എന്താ വച്ചാ നമക്ക് എത്രത്തോളം എങ്ങനെയൊക്കെ നല്ല രീതിൽ ജീവിക്കണംന്ന് പറഞ്ഞാലും കുറച്ചേരം കാശില്ലാണ്ട് നടക്കൂല ഇനിയിപ്പോ സാധാരണ ലൈഫ് പോണത് പോട്ടെ ഇനിപ്പോ പെട്ടെന്നൊരു ആശുപത്രി കേസോ ഇനി ഒന്നും വേണ്ട ഒരു ഫംഗ്ഷൻ വന്നാൽ പോലെ ഫാമിലിയില് ഫംഗ്ഷൻ വന്നാൽ പോലും നമുക്ക് ഈ കാശിന്റെ കാര്യത്തിന്ന് പറയുമ്പോൾ ഭയങ്കരപ്പെടുന്ന ഒരവസ്ഥയാണ്
ഇതിനൊക്കെ പേരൻറ്സ്ന്നെ വേണം നമുക്കൊന്നും ചെയ്യാൻ കഴിയണില്ലല്ലോ കൊറെ ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ നമുക്ക് അതിനെ കുറിച്ച് വലിയതൊന്നും ഇല്ല
അതെ അവരുടെ സങ്കടം കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരിത്ണ്ടെങ്കിൽ പോലും നമുക്കിപ്പോ അതിനുള്ളരു അതെ അതാണ് സംഭവം നമ്മൾ എ എത്രത്തോളം ചെയ്താലും ചിലപ്പോ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് സാധി ച്ച് കൊടുക്കാൻ പറ്റിയാലും എത്ര
അതല്ലോ വലിയ കാര്യങ്ങളൊന്നും നമ്മളെ കൊണ്ട് നടക്കൂല്ലല്ലോ
അതെ നമ്മളപ്പ അതിന അനുസരിച്ചുള്ളൊ ഒരു ജോലി ഇപ്പ തന്നെ
നമ്മള് പഠിച്ച് ജോലിയൊക്കെ ഇതായിട്ട് വേണം ഇനി ജോലി ഇതാക്കണമെങ്കി ആദ്യം പൈസ കൊടുത്തിട്ട് പഠിച്ച
അതാണ് അതാ ഇപ്പത്തത് വിദ്യാഭ്യാസം അടക്കെ
പല മാഗ മാർഗങ്ങളും ഉണ്ട് പക്ഷെ അതിനൊക്കെ ന നമ്മള് ആദ്യം കൂടുതല് ജോലികളാണെങ്കിലും പൈസ ഇതാക്കിട്ട് പഠിക്കണം അങ്ങനത്തെല്ലേ വേ ജോലിട്ടുന്ന തൊക്കെ
അതെ അതെ പൈസ കൊടുത്തിട്ട് വേണം വിദ്യാഭ്യാസം അതെ വിദ്യാഭ്യാസത്തിന് പോലും പൈസയുടെ ഇടവാടാണ് എല്ലാരും ബിസിനസ്സ ആയിട്ട് എടുക്കണ എല്ലാ മേഖലയും അതാണ് ഏറ്റവും വലിയ പ്രശ്നം പണ്ടന്ന് പറഞ്ഞ ഇത്ണ്ടായിരുന്നില്ല തോന്നുന്നത് ഇപ്പോഴാണ് കൂടുതലും വിദ്യാഭ്യാസ മേഖലയിൽ പോലും പൈസയുടെ ഇടപാടും അതിന്റെ എത്ര എത്ര സിനിമ ഇറങ്ങണണ്ട്ല്ലേ ഇതൊക്കെ സിനിമകള അടക്ക ഇതില് ഇറങ്ങ്ണ്ട് പക്ഷെ ആഹ് എന്നിട്ട് പോലും നമ്മുടെ സമൂഹത്തിത്തെ ആൾക്കാർക്ക് ഇതിനെ കുറിച്ചൊരു ആ തിരിച്ചറിവ് വരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം
ശരിക്കും പയിസാന്നറഞ്ഞാല് ചെലെ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് പക്ഷേ ഇതിനുണ്ട് മോശവശങ്ങളൊക്കെ കാരണം കൊറെ ചെല ആളുകളൊക്കെ ഭയങ്കര കൊറെ പൈസൊക്കെ ഇണ്ടാക്കിട്ട് ഒര് ക്കപ്പൊര് അഹങ്കാരം വരും അതായത് നായ് ഇ ത്രതാണ് ബാക്കിയുള്ളലൊക്കെ ചെറുതാണ് അങ്ങനെല്ലരുത് വരും അങ്ങനോല് പലതും കാട്ടിക്കൂട്ടി ഓ ലൈഫന്നെ ലാസ്റ്റ് ഒക്കെ ഒന്നും ഇല്ലാതാവ അങ്ങനൊക്കെ കൊറേ ഇണ്ടാവണില്ലേ ഇപ്പോ
അതെ ഇണ്ടാവ്ണ്ട് പിന്നെ എന്താച്ചാ ആൾക്കാര് ഇപ്പൊ ബാക്കിള്ളോരൊപ്പം എത്താം വേണ്ടീട്ട് പല ഇപ്പൊര് പെരുപാടി ചെയ്യാണെങ്കി പോലും ആർഭാടായിട്ട് ചിയ്യണം ബാക്കിയുള്ളവരുടെ മുമ്പില് കാണിക്കാൻ വേണ്ടിട്ട് അപ്പോഴും ഈ പൈസയുടെ ചെലവാണ് നോക്കണത് ഈ പൈസ നമ്മള് സേവീ ത് വെക്കാണ്ന്ന്ണ്ടെങ്കി പല കാര്യങ്ങളും നമുക്ക് പിന്നീട് നമുക്ക് ഉപയോഗിക്കാം
ഭാവിക്ക് പലതും ആവശ്യണ്ടാവും പൈസക്ക് പക്ഷേ ആരുത് സേവ്നില്ല ഇപ്പത്തെ കാര്യം നമുക്ക് ആർബാഡായിട്ട് നടത്തണം അതൊള്ളൂ അറിയ ഭാവീക്ക് എന്ത് സേവീത് വെച്ച്ക്കുണോ അതൊന്നും ആരും നോക്കൂല്ല
അതെ ഇപ്പൊരു കല്യാണ പരിപാടി എടുത്ത തന്നെ എത്രങ്ങാനും പരിപാടികളാ പണ്ട്ന്ന് പറഞ്ഞാ കൊറ ഇത് ഒന്നോ രണ്ടോ പരിപാടിയിലൊ തുങ്ങിയിരുന്നത് ഇപ്പൊ ഒരാഴ്ച ഒരു മാസം നീണ്ടക്ക്ണ ഒരു പരിപാടിയ
അത് എത്രങ്ങാനും വിഭവങ്ങള് ആഹ് അതൊക്കെണ് വിഭവങ്ങളൊക്കെ കൊറേ ഇണ്ടാക്കും ഇന്ന്ട്ട് അതൊക്കെ ഫുള്ള് കഴിയോ അതുല്ല ഇങ്ങ ട്ട് അത് വേസ്റ്റ്യ്യും അത് വേറൊരു പ്രശ്നം ഫുഡിന്റത്
അയ്യോ സത്യം പിന്നെന്താച്ചാ നമ്മക്ക് ഏഹ് ചെലപ്പോ നമുക്ക് സാധിക്കാത്ത കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മള് ചെയ്യുമ്പോ പൈസൊന്നും നോക്കണില്ല അവിട്ന്നും ഇവിടന്നൊക്കെ നമ്മള് പൈസ വാങ്ങ ചെയ്യണത്
അത് പിന്നെ മാനസിക സമ്മർ തം ഇണ്ടാക്കും പിന്നെ അത് ഡിപ്രഷനാവും അ പല പ്രശ്നങ്ങളും ഉണ്ട് ഇതിന്
ആഹ് അതെ പൈസാന്ന് പറയണ് ശരിക്കും നമ്മുടെ ലൈഫിനെ ആഗതാക്കുന്ന ഒന്നാണ്.
ഉം ലൈഫാകെ നശിപ്പിക്കും ശരിയായി ഉപയോഗിച്ചിട്ടല്ലെങ്കി
സത്യം ശരിക്കും പറഞ്ഞ പൈസാന്ന് പറയണത് നമ്മുടെ ലൈഫിന് നല്ല ഗുണങ്ങളും തരുന്ന്ണ്ട് അതേപോലെ തന്നെ നമ്മുടെ ലൈ പ്പ എത്രത്തോളം ഡൗൺ ആക്കാൻ പറ്റാ അത്രയും ചെയ്യാനും സാധിക്കും
അതന്നേണ്
നമ്മളെ ഇനിയുള്ള സമൂ നമ്മളാണല്ലോ ഇഞ് ഭാവീല് വ ഗ് ദാനങ്ങ ൾ വേനങ്ങനെണി പറയ്ണത് അപ്പൊ നമ്മള് ശരിക്കും ആവശ്യത്തിന് മാത്രം യൂസിയ്യ പല കാ അത് നമുക്കിനി ജോലി കിട്ടുന്ന സമയത്ത് നമ്മക്ക് കറക്റ്റായിട്ട് യൂസിയ്യാള്ളൊരു. അവബോധം നമ്മളിലെന്നെ ഇണ്ടാവണം ശരിക് നമ്മക്ക് സമൂഹ തിന് പല കാര്യങ്ങളും അവര് ചെയ്ത് ഇപ്പ് പണ്ട് മുതൽക്കെ കൾച്ചർല് നമ്മടെ ഇണ്ടല്ലോ അതൊന്നും ചെയ്യാണ്ടെ നമ്മടെ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യ പൈസൊക്കെ കറക്റ്റായിട്ട് യൂസ്യ്യാള്ളൊരു മനോഭാവം നമുക്കെങ്കിലും ഇ
ഇപ്പൊ നമ്മളെ പണ്ടത്തെ ആൾക്കാരന്നെ
പൈസൊന്നും ബാക്കി ഈ ജനറ ഫ്യൂച്ചർ ജനറേഷന്റൊന്നും അത് അങ്ങനെ ലാഷയിട്ട് ചെലവാ അമ്മക്ക് ജീവിക്കാനൊന്നും ഇണ്ടാവൂല ഇപ്പോലങ്ങനെ സേവിത് വെചോണ്ടല്ലേ അമ്മള് ആക്ക്ണത്
അതെ ശരിയാണ് പണ്ടത്തെ ആൾക്കാരന്നറഞ്ഞാ സ്ഥലങ്ങള് വാങ്ങീട്ട് അങ്ങനൊക്കെയാണ് അതെ അത് ചെയ്യണം അതേപോലെ അനാവശ്യായിട്ട്ള്ള ചെലവുകള് ഇല്ലാണ്ട് നല്ലത് മാത്രം ചെയ്യ അതേപോലെ ഈ സ്വർണ്ണൊക്കെ അധികം കൂട്ടി വെക്കാണ്ട അയിന്പകരം വല്ല അകൗണ്ടില് സേവീത് വെക്ക അമുക്ക് ആവശ്യല്ല ഇപ്പ ഉപയോഗിക്കങ്ങനെ ചെയ്യാ പക്ഷെ ഈ സ്വർണ്ണേല ഒരു സമയത്ത് ഒരു സമയത്ത് കൊറഞ്ഞ നമ്മളീ വാങ്ങിയതൊന്നും ആവില്ല വെറും നഷ്ടായിരിക്കും വര ശരി ക്കും ഒരു ബസിനസ് പോലെ തന്നെയണല്ലോതും
പ ഉണ്ടാക്കാന ഇപ്പോ കൊറെ വഴികൾ ളുണ്ടല്ലോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമ ഒക്കെ തൊർന്നാ ഫുള്ള് കണ്ടന്റ് ക്രിയേഷന് കണ്ടന്റ് റൈറ്റിംഗ് എല്ലാരും കുറേ ആളുകൾ ഇപ്പോ ഈ മേഖലയില് ണ്ട് പൈസ ഉണ്ടാക്കാന്
അതെ ശരിയാണ് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം
ഓക്കെ ശരി